ഹലോ ഹലോ
ആഹ് എന്താ വർത്താനം
ഉം നല്ല വർത്താനം
ഏ ഏ ചായക്കെ കുടിച്ചോ
ആഹ്ചായക്കെ കുടിച്ചു
എന്താ കടി
അ വല് കൊയച്ചതേനി
ഹെ ഹെ പണ്ടത്തെ കടിയാണല്ലോ അവലും തേങ്ങി ശർക്കരിക്കെ കൊഴച്ചില്ലേ
ശരി ശർക്കരൊന്നില്ല പഞ്ചസാരയും തേങ്ങയും ഇട്ടുണ്ട്
ഏ
അങ്ങനെ കൊഴച്ചു ഇപ്പ മയയണല്ലോ പൈപ്പല്ലേ ആഹ് ആഹ് നല്ല പൈപ്പല്ല പ്പം മഴയായോണ്ട് മക്കക്ക്തന്നെ ആഹ് എന്തെങ്കിലുമൊക്കെ കിട്ടിയ അങ്ങെ തിന്നാതന്നരിച്ചു പിന്നെ മ മക്കക്ക് തന്നെ ആദ്യം കിട്ടണം
അതന്നെ പുറത്തേക്ക് ഇ ഇറങ്ങാനും വെജ്ജാ അപ്പ ഇങ്ങനെ ഇരുന്നു തിന്നുമ്പം രസാണ്
ആഹ് വീട്ടിൽന്ന് തിന്നുമ്പോ രസമാണ്
ഇന്ന് പണിക്ക് ഒരുങ്ങിയോ
ഇല്ല പണി കഴിഞ്ഞിട്ടില്ല
എന്താ വൈകുന്നേരത്തിന് എന്താ ഉണ്ടാക്കണ്
വൈകുന്നേരത്തിന് ചപ്പാത്തിയോ എന്തെങ്കിലുമായിട്ട് ഒക്കെ ആയിട്ട് ഉണ്ടാക്കണം
ചോറുണ്ണു ലാ
ചോറ് തിന്നും ഇന്നിപ്പ നെയ്ച്ചോറന് വെച്ചീ നിഅപ്പൊ ഇനി ഇല്ല
ഏ
അപ്പൊ ആ കൊ ഇറച്ചി കറിയോ ഇറച്ചികൊണ്ട് വന്നീനീ അപ്പൊ അതിനോട് കറി ഉണ്ടാക്കാ വിചാരിച്ചു
ആഹ്
ഉം
ആരൊക്കെല്ലേപെരയില് കുട്ടിയോളോ
ആഹ്കുട്ടിയോള്നാലാളുണ്ട് ഓനൊക്കെ അങ്ങനെ സ്കൂള് ഇന്നപ്പോ സ്കൂള വെച്ച കുട്ടീ സ്കൂ മീറ്റിംഗ്ആയി
ആ ബടി മീറ്റിങ്ങേനുന്ന് മറ്റേ കമ്മിറ്റി തെരഞ്ഞെടുക്കണൊക്കെ
നറൽ ബോഡി മീറ്റിംങ്ങ്
ഞാൻ മറന്നീനു പിന്നെ ടീച്ചറിണ്ട് വിളി നല്ല മഴേന്ന് വിടെ പെരും മഴ ഏതായാലും മണ്ടി ഞാ ടീച്ചറ് വിളിച്ചപ്പോ
ഇവടീ നല്ല മഴന്നെണ് ഇപ്പോളും മഴ ന്നെ മയ ചോർന്നിട്ടൊന്നു ല്ല
ഏ കുട്ടികളൊക്കെ എത്രലാ പഠിച്ചിന്
വെല്യാൻ പ്ലസ്റ്റൂ ലാണ് പിന്നെ രണ്ടാള് ഏയിലാണ് ഒരാള് അങ്കലാടിലും പോവും
ഒരേര്റ്റ കുട്ട്യേളാ
എരറ്റ ട്ടോള്ളല്ല ഒരയ്സിൻ്റ വ്യത്യാസം ഉള്ളൂ അപ്പ അങ്ങനെ ആയ് പോയി ഒപ്പ ആ കൊറോണ കാലത്ത് ഒപ്പം ചേർത്ത്യ അപ്പൊ പിന്നെ അങ്ങനട് പോവോല് ഏ
എന്താ ഒരേപ്പാക്ക് എന്താ പണി
എപ്പാക്ക് കോ കോഴിപ്പീടി പോല
ഏ ഇങ്ങൾ തന്നെ
അല്ല അല്ല അഹ് കൂലിപ്പണിക്ക് പോവല ഔടെ
അപ്പൊ ങ്ങക്ക് കോഴിക്കൊന്നും പഞ്ചണ്ടാവൂലലെ
കോയി അങ്ങനെ എപ്പളെങ്ങിലുംഒക്കെ കൊണ്ടേരും കോഴിക്ക് ചെലപ്പോ വെലെറൂമ്പം കൊണ്ടൊരുല ചെലപ്പം വെല കൊറമ്പ കൊണ്ടൊരു പിന്നീ തോനീ പാട്സാ കൊണ്ടര്ല് ഉം
ആഹ എന്തേലൊക്കെട്ട് വെക്കാാന് വേറെ ഇൻക്ക് രണ്ടാള് ഒരാള് മൂന്നിലും ഒരാള് ഏഴിലും
ഏയില് ലെ ഉം കള്ക്കാൻ പോയതാ ഔടേണ്ടോ
അല്ല ഇവിടെണ്ട് മഴല്ലേ ഉം ചോയിിച്ചു കൊടക്കെട് ത്ത് കളിച്ചാ പോട്ടെ വാണ്ടാറ്ഞ്ഞ് ഞാന് ജലദോഷം പിടിച്ചിക്ക്ണ് നല്ലോണെ മയത്ത് ഞങ്ങള് സ്കൂട്ടി മേ കൊണ്ടാക്കല്ല അപ്പ ഇങ്ങെനെ മ ചാറ്റൽ മഴ കൊണ്ടിട്ടേ
ആ ആ
റെെയിൻകോട്ട് ട്ടാലും ഞമ്മളെ മുഖത്തക്ക് ഇങ്ങനെ മഴമള്ളു ല്ലോ ഉം അപ്പൊ ജലദോഷം പിടിച്ചിക്ക്ണ് ഓക്ക് ചെർതിന്
ഏ ഏ
ന്നാലും ഓള് അയൽവക്കത്ത്ക് പോട്ടെ യ്ച്ചാ വേണ്ടാന്ന്
ഏ ഇങ്ങളോടെ പോയെ തോടോ
ച്ച ങ്ങട്ട് പോണം വണ്ടിമ്മെ പോണം ഉം കൊളല്ല കൊളണ്ട് കൊറ് ച്ച അങ്ങട്ട് പോണം അയ്ക്കൊന്നും നമ്മള് പോവലില്ല
പോവേല്ലെ ഇപ്പോ അയിന് ആരും കൊളത്തേക്കൊന്നും പോവല്ലല്ലോ
പോഴേക്ക് ചെലപ്പോക്കെ പോക പക്ഷെ ഇപ്പം മഴ കുമ്പോ അമക്ക് പോവാൻ പറ്റൂലെ എപ്പളാ വെള്ളം വരാ പറയാൻ പറ്റൂ ഇവടെ അടെ പാലത്തിന് മേലെ വെള്ളം വരൂ
ആ പാലത്തിന്റെ മോൾക്കൂടല്ലേ ഏ ഇവടെ അയിന് ഇവിടെ അയിന് അങ്ങനത്തെ പാലം തൊന്നും ഇല്ല
അ ആ
അങ്ങനത്തെതോന്നുല്ലാ
പാലാണ് അതോണ്ടാണ് കൊറച്ച് വെള്ളം ഉയരുമ്പത്തിന് വര് ന്നത്
ഫുഡ് എന്തങ്ങള് പുറത്തു നിന്ന് കൊണ്ടോക്കുന്ന അങ്ങനെ കഴിക്കലുണ്ടോ അല്ലെങ്കി വീട്ടിലുണ്ടാക്കിയണ്ടോ
രണ്ടും ചെയ്യും അപ്പത്ത ഓരോ മൂടു പോലൊക്കെ ഉം ഇന്നിപ്പൊ തേങ്ങാച്ചോറും കോഴിക്കറിയും വെച്ചീനി കുട്ടികളൊക്കെ പോയി വന്ന് ചായൊ കൂട്ടി
ആ ഓൽക്ക് വെള്ളിയാഴ്ച്ച സ്കൂളിണ്ട്ല്ലേ എ
കില്ലേ ഒ
ആ ഞങ്ങക്ക് വെള്ളിയാഴ്ച്ചണ്ട് ശനിയാഴ്ച സ്കൂളില്ല കുട്ടിൾക്ക്.
ആ ശനില്ല.
ആ ചില സ്ഥലത്ത് വെള്ളി ആഴ്ച ഇല്ല ശനിയാഴ്ച ഉണ്ടാവും.
ഏ ആ നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിലല്ലോ കുട്ടിള് ഉം ഉം.
നമ്മുക്ക് ഒന്ന് പ്രൈവറ്റ് ഒന്നും പ ആ പ്രൈവറ്റിലൊക്കെപ്പ എത്രന്നാ അയ്യായിരുർപ്യ ചേർത്താൻ തന്നെ ഒരു കുട്ടിക്ക്. ആ യൂണിഫോമും അല്ല ചേർത്തനെങ്കില- മൂവായിരം നാലായിരം അയ്യായിരം ആയിക്കേരം. പിന്നെ മാസം ആയിരിച്ചം രൂപ്പിയാ വേറെ കൊട്ക്കാ പിന്നെ ബുക്ക് യൂണിഫോം വ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് ഒക്കെ നമ്മള് കൊടുത്തേക്കും മാണ്ടേ. ഒക്കപ്പാടെ എത്തിച്ചാ എത്തുലെ ആഹ.
അതെന്നെണ്. ഞാനും ഗവൺമെന്റ് തന്നെ ചേർത്തിക്ണോ ഒക്കെ പഠിച്ചാ കരുതി അപ്പം എവിടെയായാലും പഠിച്ചാലോ.
ആ പഠിച്ചാ വിചാരിച്ച ഓവുടെ പഠിച്ചും പഠിച്ചാം വിചാരിച്ച. ഏ വല്ല പാടണ് കുട്ടികൾ ശ്രദ്ധ ശ്രദ്ധിച്ചാ മതി. ശ്രദ്ധിച്ചല്ലേ ഇപ്പോ അംഗനവാടി പോണ കുട്ടിക്കാനപ്പൊ എ ബി സി ഡി അറിയ. വൺ ടു ത്രീ പത്ത് വരെ പറയാൻ കഴിയും എ- ജനുവരി ഫെബ്രുവരി ക്കെ പറയാൻ കഴിയും. എല്ലാം പറയാ അപ്പ അവുട്ന്ന് പഠിപ്പിച്ചിട്ടാണല്ലോ ഓലും കൊറക്കെ ശ്ര ശ്രദ്ധിക്കണണ്ട് കുട്ടികളെ പറ്റി എല്ല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചണൊണ്ട്. അങ്ങനെയൊക്കെ ആയോണ്ടേ പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളാവും കി നെയ്ച്ചോറായിട്ടും പിന്നെ ബിരിയാണി ആ ഒരു ചെറുപയറും ഒരു ചോറും ഉം കടലിം. അഹ് ചോറ് തിന്ന് കഴിഞ്ഞിട്ട് പേരെകുള്ളുടി ചോറ് വാങ്ങണം.
ആ ഞങ്ങൾ പോയിന നാലു വരല്ലോ സ്കൂള് കഞ്ഞി ആട്ടെ ട്ടായിക്കണ്ട് പറന്നേരും ചെറുപയർ.
അങ്ങനെന്നെ ഞങ്ങൾ പോയത്.
ആ ന്നിട്ടാ ആ പിലാവിന്റെ എലന്റെ മാതിരി ഒരു സ്പൂൺ ഉണ്ടായിന് അതായിട്ട് അങ്ങനെ കുട്ച്ചും.
ഉ പിന്നെയാണ് ചോറൊക്കെ ആയത്. അയിക്ക ആ ചോറക്ക് എന്ത്ത കടല കടല കറിയല്ല കടല കൊറച്ച് ഉപ്പിട്ട് പുഴിങ്ങിയന്റെ വള്ളം ണ്ടാവും.
ആ പിന്നെ ഏഴികൊക്കെ എത്തിയപ്പോത്തിന് ചെറുപയറും കടല ആയി. ചോറും പിന്നെ അങ്ങനെ നി. ഇപ്പയിൻ എട്ടാം ക്ലാസ് വരെ ഇപ്പ പ കുട്ടികൾക്ക് ചോറ്.
എന്നെ ഇപ്പം അയിന് ബിരിയാണിണ്ട്. എന്താ മുട്ട ബിരിയാണി പച്ചക്കറി ബിരിയാണി സോയാ മീൻ ബിരിയാണി ചെല ദിവസം അൽഫാമ്മ് ചി
ആഹു ഉണ്ട് പിന്നെ. ആ ഇപ്പം എട്ടര ഉള്ള കുട്ടികക്കുള്ള ഭക്ഷണം പറഞ്ഞിട്ട്കാര്യ പത്തര ഉുള്ള കുട്ടികൾക്ക് ചോറ് മാങ്ങ. ആ കഴിക്ക അതിന് കൊഴപ്പൊന്നുമില്ല അ ടീച്ചർമാരോടുന്ന് പറയും ഫുഡ് മാങ്ങാത്തവരോവിടുന്ന് മാങ്ങി കഴിച്ചോളി. എണിട്ടോ കൊണ്ടരാത്ത കുട്ടികൾ ഉണ്ടകിൽ ന്ന് കയിച്ചോളി ടീച്ചർമാർ ഇങ്ങനെ പറയും. ആ അപ്പൊ പിന്നെ കുട്ടികൾക്ക് അങ്ങനെ പേര ഒന്നും കൊണ്ടുപോണംന്നില്ല ഗവൺമെന്റ് തിനായണ്ട്. എല്ലാങ്കിലുംനോ ആഹ ന്നാലും ഓൾക്ക്
അതന്നെ. അല്ല അവിടെ എന്താ എന്നാലുംക്ക് കുടീന്ന് എന്തായാലും ഒരു
ആ എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽത്തിരി അച്ചാറോ എന്തങ്കിലും ഒന്ന് കൊണ്ടുണം. അങ്ങനെ ഇപ്പോ എന്റെ മക്കൾ കൊണ്ടോവെല്ലിയ ഇപ്പം അവിടെല്ല ഇങ്ങനെ കിട്ടിനൊണ്ട് ഞാൻഅവുട്ന്ന് മങ്ങിയൊള്ളി ഇവിടുന്ന്
ഞാനും ചിലപ്പോ ഇറടച്ചിട്ടച്ച് വെജാറിയും
ആഹ അവിടന്നെ ഉണ്ടാവും സാമ്പാറും ഉപ്പേരി ഉണ്ടാവും പിന്നെ അച്ചാറ് തൈര് ഒക്കെ ഉണ്ട്
ഓ
പിന്നെ ഇവട്ന്നൂടി പുട്ചുൽച്ച് കൊണ്ടോവണ്ടേ
ആഹ് എന്നന്നെ ആയിക്കോടി രാവിലെ അമ്മക്കില്ല ഒരു തരം
ആഹ് രാവിലെ ഒരു തിരക്കിന നേരെ ചായയും കടിയും വീറ്റില് മദ്രസി അപ്പ ചാൻ ഉണ്ടാക്കി വേറെ ഉണ്ടാക്കി കൊടുക്കണം അപ്പത്തിനും ഓലെ യൂണിഫോം ഒക്കെ എടുത്തെടുക്കണോ തേച്ചെടു ഒരു പണിന്റെ നേരത്തേക്ക അപ്പോളും ഓല്ക്കൊരു കൂട്ടാ കൊണ്ടപകാനും
ഉകൂ
അങ്ങനെ ആ ഞങ്ങള് വേറെ ഞങ്ങള് പിന്നെ താറവാട്ടിൽ നിന്ന് വേറെ തറവാട്ട് ല്ലേ ഇനി ആദ്യം പിന്നെ ഞങ്ങൾ വേറെ വാർത്തു അതോ പിന്നെ ഉമ്മയൊക്കെ പിനെ മരിച്ചു പോയി
ആഹ
അപ്പൊ ഞങ്ങള് ഞങ്ങളരു വീട്ടുത്തണ്ടയ ആ അവരക്കി അയില് പറഞ്ഞന്നാലും ഉണ്ട് ഇനിയുണ്ട് പണി അടിപ്പണിന്നും കഴിഞ്ഞഞ്ല്ല അങ്ങനെ പരക്കെട്ടൊക്കെ നിങ്ങള അങ്ങനെ വീട് പുതിയെടുത്തത് അല്ലെങ്കിൽ
ആ ഞങ്ങളത് പഞ്ചായത്തന്ന് ഇട്ടിയ വരാണ് തറവാടല്ല ഞങ്ങളത് വേറൊണ്
ആഹ ഒറ്റക്ക അവന എടുത്തല്ലേ
ആഹ്
പണി കഴഞ്ഞ്ഞനോ
ആ ഇല്ലത് എല്ലാ പണിയും കഴിഞ്ഞിക്കുന്നു തേച്ച് പിന്നെ ടൈൽസൊക്കെ ഇട്ടക്കണ് പിന്നെ അടുക്കള അടുക്കാണ്ട് എന്താ വിതന ഇതൊക്കെ ഉള്ളത് ഗ്യാസ് ഇക്കണ ആൾക്കാറുണ്ട് ഇങ്ങന അടുപ്പ മീ തന്നെ ഉണ്ടാക്കാണ്ട് ചീറ്റ ഇട്ടക്കണ അങ്ങോട്ട്
ആഹ ആഹ ആ അപ്പൊ ചിക്കല്ലോ മഴക്കാലയോണ്ട്
അല്ല അടുപ്പുണ്ട് പുറത്ത് അടുപ്പുണ്ട് നമ്മള സാദാ അടുപ്പ ഉണ്ടാക്കിക്ക്ണ് തൽക്കാല നമുക്ക് വെച്ച ഉണ്ടാക്കാനൊക്കെ അങ്ങനൊന്നുംല്ലാ വല്ല ബിരിയാണിയോ മന്തിയോ നക്കണന്ന് ആരനും വിരുന്ന് വരുമ്പോ പിന്നെ ഗ്യാസ് കജുമ്പോ അങ്ങനെയൊക്കെ
അപ്പ അമ്മക്കക്ക് ഗ്യാസില്
ഇല്ലേ അയിന് വറകും ഇല്ല അതിന് മാത്രമേ കുറച്ച കൂടി ഇരിക്കലിന് കൂടുന്ന വർഗാണ് കുറച്ച കൂടിന്ന്
ഏ
അപ്പൊ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാം ച്ച കമ്പക്കല്ലാ അത അത് കത്തിച്ചാൻ പറ്റൂലേ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായതുകൊണ്ട് പോകയൊക്കെ തട്ടിയാ ശ്വാസം മുട്ടിലിളകും
ആം ഞങ്ങൾക്ക് ഇന്നെ ബറകൊക്കെ ഇണ്ട് മയ ആപ്പോ ഞങ്ങ അടുപ്പുതി ഇടാ മടിച്ചോണ്ട് അപ്പൊ ഒരു മഡിയ മഴയായി അപ്പൊ ഗ്യാസ്മേനും മെല്ലട് വെക്കും കത്തുല്ല മനുഷ്യന് ദേഷ്യം പിടിച്ചും ചെയ്യും ഉ
അ ഇപ്പ എന്താ റൈസ് കുക്കറെക്കെ ഉണ്ടായതോണ്ട് വേണ്ടണ്ടല്ലോ പിന്നെ നമ്മള് കറിയക്കാനാലും സാധാ കുക്കറണ്ട് അ പിന്നെ വേണ്ട് പണ്ട രി ഇങ്ങനെ വേവിച്ച തിരക്കൊന്നും വേണ്ടല്ലോ
വേവിച്ച് കുത്തർക്കും വേണ്ട പിന്നെ കുക്കറൽ മേണ് വെക്കും ചെയ്യ
അ തന്നെ സമയം കൊറേ ആദായാണ്. പിന്നെ കരന്റ ട്പ്പൊക്കെണ്ടെങ്കി ഉസാറാണ്.
കരൻ്റട്പ്പുണ്ട്, അപിന്നെ അങ്ങനട് ഉപയോക്കേല്ല കാര് ആ സാ അങ്ങൻ-
ഉം ഞങ്ങള തറവാട്ടിൽ സോളാറ അപ്പൊ. കരൻ്റട്പ്പാ മറ്റേത്ണ്ടല്ലോ മഞ്ചട്ടിക്ക് വെക്കാ പറ്റണേ. അത് വാങ്ങിക്ണ് അപ്പോലെല്ലു അയ്മതന്നെ ചോറും ചാറിയും കടിം.
അവ് ഗവൺമെൻ്റിൻ്റെ കര്ൻ്റട്പ്പാ?
ഗവൺമെന്റിന്റല്ല ഓല് പിടീന്നാങ്ങ്യ ന്നെ.
പീടീന്നാങ്ങ്യനെ അവ്സോളാർ വെച്ചോണ്ടാ?
സോളാറെച്ച്ക്ണ. സോളാറാർണ ഇപ്പ എന്താ എക്സ് മിൽട്രി ആണ്, അപ്പോൽക്കത് ങ്ങനെ സബ്സിഡി കിട്ടോലോ. അങ്ങനെ കിട്ട്യത ഉം. തോണ്ട് ഓൽക്ക് എല്ലു യൂസെയ്യാ.
ആഹ്. ന്റെ മൂത്തച്ച്യങ്ങനെ ഓൽക്ക് ഏ പിന്നെ ങ്ങനെ അങ്ങൻത്തല്ലാ. ഗ്യ ഗവൺമെന്റിന്റെ കര്ൻ്റട്പ്പാണ്. ഓളറി എല്ലു അയ്മ വക്കാന്ന്. അങ്ങല്ലാ ഫു ഇതുണ്ടാക്കാന്നൊക്കെ പറിണേക്ക അമ്മക് കറീല അമ്മള് നേരെ കണീല്ല, ന്നാ പിന്നെന്താ? ന്നായ്ക്കോട്ടെ ന്നാ ശരിട്ടോ ഒ ക്കെ.